ഹലോ ആഹ അല്ലേ കുട്ടി എന്താ? ഈ കുട്ടികള് ആ ആയതിന് ശേഷായാലും നമുക്ക് ഇപ്പൊള്ളോ രു ടെൻഷൻ എന്താ വെച്ചാ ഇനി മക്കളൊക്കെ വെൽതായി എന്താ പാട്ന്നറിയില്ലല്ലോ അങ്ങനെ ഒരിതുണ്ടെനിക്കിപ്പോ അപ്പൊ എന്നോട് പറയും ഏട്ടൻ പറയും അത് നമ്മളെ മക്കളല്ലേ ഒന്നും പറയൊന്നുംല്ല അങ്ങനെ സമാധാനിപ്പിക്കലാണ് അപ്പെഞാൻ പറയെ അപ്പഴേക്കും ഒക്കെ മൊത്തത്തിൽ ഇങ്ങട് വെള്ളാവട്ടെ നിന്റെ നെറാന്ന് വിചാരിച്ചോട്ടെ അവര്ന്ന്പറയും ആ മുഖൊക്കെ വെളുത്ത് ഇന്റെക്ക സാധാ കളറ വിചാരിക്കും ആൾക്കാര് ന്റെട്
ആഹ ഞമ്മക്ക് ബുദ്ധിമുട്ടുണ്ടാവില ക്ഷെ കാണുന്ന ആൾക്കാര് എന്നാൽ ങ്ങനെ നോക്കിക്കോണ്ട്ക്കും അതാണ് അത് കാണ്മക്കൊരു ഗദ്യേടായിട്ട് തോന്നും
ആഹ് ഇനിക്കിപ്പ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ ഫോട്ടോ ഇടുന്റെത് ആ സമയത്തൊക്കെ എത്ര ആൾക്കാരാ വര്ല് അങ്ങനെ ചോദിച്ചറിഞ്ഞിട്ട് എന്താ ക്ഷെ ഇങ്ങനെ ഈ അസ് സുഖമുള്ളവരുന്റെടുത്തേക്ക് എത്ര പേരാ മെസ്സേജ് അയക്കുന്നെറിയോ കൊറേ ആൾക്കാര് മെസ്സേജയക്ക എന്റെ പേരില് എന്താ ആ ഇങ്ങനെ അസുഖംണ്ട്ന്ന് പറഞ്ഞ്ട്ട് ഞങ്ങൾ ഇതുപോലെ എന്താ ചെയ്യേണ്ടത് എന്നൊ ക്കെ ചോയ്ച്ച്ട്ടെ
ആഹ ആഹ
ട ചെലരുടെ അവസ്ഥാലേക്കുമ്പോ സത്യം പറഞ്ഞാൽ ഞാനപ്പ ഭാഗ്യവതിയാന്ന് പറയു ഒര് ഒരു ആൾന്നോട് പറഞ്ഞീണ്ട് ആളുടെ കസിന് ത് ണ്ട് അവര് അത് ഹിന്ദിലാ ക്കാ ആ അവര് ഇതേപോലെ റൂമില് അടച്ചുപൂട്ടിയിടാലാത്തത്
ഇമ്മേ എന്തിന് പകരം വിചാരിച്ചിട്ടോ
ആ ഭക്ഷണൊന്നും ശരിക്ക് കൊടുക്കൂല ആ കുട്ടി ആകെ വിഷമത്തിലാണ് ഹേ ഇതിനു ഇ ഇതിന് ഓ അതായത് ഇതിന് എന്താണ് ഒരു പരിഹാരം എന്ന് നിരീചിട്ട് കാരണം ഞാൻ നല്ല കുറെ ഞാനങ്ങനെ എ ഭയങ്കരമായിട്ട് വീഡിയോസ് ഇടും ഏട്ടനെ വെച്ചിട്ടായാലും ഭയങ്കരമായിട്ട് വീഡിയോസ് ഒന്ന് കാണാം ഞങ്ങൊളോക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷായിട്ട് നിക്കണ വീഡിയോസൊക്കെ ഇടുമ്പോ കണ്ടിട്ട് ചോദിക്കാണ് ഇങ്ങനെ ഇങ്ങനെ എങ്ങ എങ്ങനാ സന്തോഷിക്കാൻ പറ്റണത് അതനിക്ക് അസുഖം ഉണ്ടായിട്ട് എന്തുകൊണ്ട് എങ്ങനെയാണ് ഇയാള് സന്തോഷിക്കണത് അപ്പ ഞാൻ പറഞ്ഞ് എന്റെ സന്തോ രക്ഷിക്കാൻ മാത്രല്ലേ എനിക്ക് വേദനയ എന്തെങ്കിലൊക്കെ ഉണ്ടാവാണെങ്കിൽ നമക്ക് സങ്കടപ്പെട്ടെരി ഞങ്ങക്ക് പ്രശ്നമൊന്നുംല്ല പിന്നെ എ ഞാൻ പറയണ എന്താന്നുവെച്ചാല് ഈ രണ്ട് കാലുകളും രണ്ട് കൈകളും ഇല്ലാത്തോര് നടക്കുന്നി
അതെ കൈയും കാല് കണ്ണ് കാഴ്ചില്ലാ എത്രയോ ആൾക്കാരുണ്ട് രണ്ട് കണ്ണ് കാണാത്ത
എന്താ
ഞമ്മക്ക് ആരോഗ്യം ഉണ്ടല്ലോ അത് ഈ വെള്ളപ്പാണ്ടല്ലേ ഉള്ളൂ കയ്യിനും കാലിനും അസുഖന്നും ഇല്ലല്ലോ പക്ഷെ പൂട്ടി ഇടുകന്നൊക്കെ പറഞ്ഞാല് ശരിക്കിത് പകരുന്നതല്ലല്ലോ
മഹാരാഷ്ട്രയിലൊ അവിടെവിടോവാണ് അതിന് അയാ അതേ പോലെ മ്മളക്ക് ഇവടെ ഞങ്ങടെ ഒരു അയൽവാസി എണ്ട് ആ ഒരു ഹെൽപ്പറാണ് അപ്പ ഇതേപോലെ ഒരമ്പ ഒരമ്പല ത്തി പോയി അപ്പൊ അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പൊ അവര് വരി നിൽക്കണം വരി നിന്ന് പനി തലേ ദിവസ അപ്പൊ ഇതേപോലെ വെള്ളപ്പാ അപ്പാ ആ ചേച്ചി എടുത്ത പച്ചേനെ ഇട്ട് നിക്ക അപ്പൊ ഇവ ഇവര് വര് നിങ്ങള് കുറച്ച ആ അല്ല ഇവര് അയൽവാസിന്റെ എടുത്തു പോയ്‌ വെള്ളപ്പാണ്ട് ള്ളതാണ് അപ്പൊ ഈ റെയിൽവേ സ്റ്റേഷനിലാരുന്നു നിങ്ങൾ കുറച്ച് നപ്പ പ്പോള് വർത്താനൊക്കെ പറഞ്ഞു
ആ ആ
നിക്ക് ഇന്നോട് വർത്താനം പറയാൻ മടിയൊന്നുല്ല അപ്പൊ ഇവരുരു ഇത്ര നടീങ്ങക്ക് എന്താനുള്ളത് അല്ലേ എന്നോടങ്ങനെ ആരും സംസാരിക്കാറൊന്നില്ല എനിക്ക് വെള്ളപ്പാണ്ടള്ളോണ്ട് ഇതങ്ങാനും പകർന്നാലോ വിചാരിച്ചു അപ്പൊ ചേച്ചി എന്തെയ്തു ഇന്റെ ഫോട്ടോ ങേടുത്തു കാണിച്ചു ന്തിനാ മോളെ അയൽവാസിയെ കെട്ടിയെ
ആ
ഇതിന്ന് ഇന്ന് വെ അതേ ഞങ്ങൾക്കൊരു കാര്യം വന്നിട്ട് ഒരു രക്ഷ ഇവിടെള്ള അയൽവാസികളോക്കെ അങ്ങനതന്നെയാട്ടോ നമ്മള ഒരു കാര്യം വന്നിട്ട് നമ്മള പെരുമാറ്റം നമ്മടെ അങ്ങട് ഇങ്ങടുള്ള പെരുമാറ്റം കൊണ്ടണ് നമ്മള് നല്ല ഹാപ്പി ആയിട്ടിരിക്കണ് അപ്പൊ ഓരു പറഞ്ഞു പിന്നെ ഇതുവരൊയിട്ട് ഇവളെ ഇവളെ ഞങ്ങള് സങ്കടപ്പെടുത്തിട്ടില്ല ഇതൊക്കെ എന്താണ് നിങ്ങൾ അസുഖയിട്ട് കാണല്ലേ അപ്പൊ അവര് പറയാ ഇങ്ങോടൊന്നും ജനവാസന്നും ഉണ്ടാവില്ല
ദൈവമേ അപ്പ എന്താലേ നമ്മക്ക് ദൈവം ഓരോന്ന് തരണതല്ലേ അതിപ്പോ ഒരാൾക്ക് ഉണ്ടായത് വേറൊരാക്ക് ഉണ്ടാകണന്നുണ്ടോ പകർച്ചവ്യാധിയൊന്നും അല്ലല്ലോ കുഷ് കുഷ്ടരോഗമൊക്കെ ആണെങ്കി പിന്ന തരക്കേടില്ല ഇതിപ്പോ വെള്ളപ്പാണ്ട് എന്താപ്പ
ആഹ് ഉം എന്താണ് ഇങ്ങനെ ഞാൻ പറ ഇന്നും ഈ ലോകത്ത് ഇങ്ങനെ ചിന്തിക്കന്നവരുണ്ടോ എന്നാ ഞാൻ ചിന്തിക്കണത്
നമ്മുക്ക് ഇനിക്കൊക്കെ അങ്ങനത്തെ കാണ ആൾക്കാരത് നമുക്കൊരു പാവം തോന്നും അങ്ങനത് കാണുമ്പോ എന്ക്കങ്ങനേട്ടോ അതിന് ഓൽ ഉണ്ടാവുല്ലേ ആഗ്രഹങ്ങള് എല്ലാരേംമാരി ജീവിക്കാനും ആൾക്കാരുടെ കൂടെ എറങ്ങി നടക്കാനും അയിനൊന്നും ഒരു ഇതല്ലെങ്കി പിന്നെ എന്താ പോലെ ജീവിതോ
ആഹ് പിന്നെ ചിലര് മര് ഞാനൊക്കെത്ര മാര് തിന്ന് കുടി
ആഹ്
ഞാനൊക്കെ മരുന്ന് കുടിക്കാ പറിയുമ്പോ അയ്യോ പറയണ്ട ആ അഞ്ച് വയസ്സില് മരുന്ന് കുടി തുടങ്ങിട്ട് ഞാന് കല്യാണത്തിന്റെ കല്യാണം കഴിഞ്
ഈ മരുന്ന് കുടിച്ച് കുടിച്ചാണോ ഇത് ആകെ ഒരേ കളറായി മാറ്ക
ഒരു
ഇതേ മന്ന് കുടിച്ചു കുടിച്ചാണോ ഒരേ കളറ് റേഞ്ച് പോവണ്ട്
കഴിഞ്ഞ് ഒരു വർഷം ആവണേന്റെ ടാപ്ലിൻ ആ എട്ട് മാസം വരെ ഞാൻ മരുന്ന് കുടിച്ച് കല്യാണം കഴി
ഉം റൈഞ്ചു പോകുന്നുണ്ട് കേൾക്കണില്ല
മരു മരുന്ന് കുടിക്കുമ്പോ ഹലോ കേൾക്ക്‌
ആഹ് റേഞ്ച് പോയിനി റേഞ്ച് പോയിനി ഹലോ കേൾക്കണണ്ട് ഇപ്പ അയിന്റെ ഇടെൽ ഒന്ന് റേഞ്ച് പോയിനി ഇപ്പ കേൾക്കണ്ട്
അതല്ല എനിക്ക് എങ്ങനെ അറിയോ നമ്മള് മരുന്ന് കുടിക്കുമ്പ ചിലതൊക്കെ മാറും പക്ഷെ ചില സ്ഥലത്തക്ക് വളര പിഞ്ചയ്
ആഹ് അങ്ങനെണല്ലേ
ഞാൻ ഈ ആദിവാസികള് മര് ആദിവാസി മരുന്നില്ലേ അങ്ങനത്തെ മരുന്ന് കുടിച്ചിട്ടുണ്ട് ആദിവാസികള് ആഹ് അയാൾ എന്നിട്ട് പറ്റിച്ചൊക്കെ പോയി പൈസൊക്കെ കൊടുത്തിട്ട് പിന്നെ അതേപോലെ ആയുർവേദം ഹോമിയോപതി മേത്തൊക്കെ പൊള്ളിട്ട് വരെണ്ട് ഈ മരുന്നിനെങ്ങനെയാ വച്ചാ നമ്മൾ മരുന്ന് തെ വച്ചാലെ വെയിത്ത് പോ പോയിരിക്കണം അപ്പൊ പൊള്ളു മേല് അങ്ങനെ പൊള്ളണം ന്നറി
ഈ മരുന്ന് കുടിച്ചാലെ ഏഹ് കുറച്ച് കുടിച്ച് എത്രയും കൊല്ലങ്ങള് കുടിച്ചില്ലല്ലേ ഇനിയിപ്പോ കുടിച്ചിട്ടില്ലെങ്കിലും പത്ത അപ്പൊ കുടിച്ചഴതി മാറ്റൊന്നും വരൂല പിന്നെ എന്തിന കുടിച്ചണ് വെറുതെ താടി നാസാക്കണ്
ആഹ് എന്നിട്ട് പിന്നെ ഏഹ് ഏട്ടൻ ഇവിടെ വന്നിട്ട് ഏട്ടനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഏട്ടെ പറഞ്ഞു ഏട്ടന് എന്തെര്ന്ന് ടെഷേ ടെൻഷൻ എന്ന് വെച്ചാല് ന്റെ കല്ല്യാണം റെഡി ആയ സമയത്ത് ഏട്ടനെ ഞാൻ ഉപേക്ഷിക്കുവോന്ന്
എങ്ങനെരു തോന്ന കാരണം
അതെന്താ വച്ചാല് എട്ടന് ഒരു കല്യാണം റെഡി ആയിരുന്നു അപ്പൊ ആ റെഡി ആയ സമയത്ത് ആ പെണ്ണിന് എന് എന്തോ മാനസികൊക്കെ ആയിരുന്നു എന്നിട്ട് വീടാഴ്ചൊക്കെ കഴിച്ചു പക്ഷെ ഇവരങ്ങനെ സൂക്കടുള്ള കുട്ടിയാണെന്ന് ഇവര് പറഞ്ഞിട്ടില്ല
പറയാതെ ആഹ്
പ്പ അപ്പഴേ എട്ടുന്നൊരു എന്തോ ഇതിന് പതികയിലുണ്ടല്ലോ എന്ന് എന്നിട്ട് പെണ്ണൊക്കെ കണ്ട് വീടാഴ്ച കഴിഞ്ഞു നിശ്ചയം ഡേറ്റ് ഓർപ്പിച്ചിരുന്നു അപ്പൊ ഇത് കല്യാണം മുടങ്ങി അപ്പൊ ഏട്ടന് അങ്ങനെ കിട്ടിയ അപ്പൊ പിന്നെ എങ്ങനെയ ഉണ്ടതായപ്പോ സഹതാപ്ല്ല ഏട്ട പറഞ്ഞു എനിക്ക് കാരണം ആ കുട്ടിക്ക്ഒരു ജീവിതം കൊടുക്കല്ലേ ഞാന്ൻ എന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു എന്നിട്ട് പിന്നെ ഇന്ന കല കഴ പ്പ ഞങ്ങളിങ്ങനെ ഫോൺവുള്ളിക്കെ ആകുമ്പോ ട്ടം ഈ കാര്യം പറയുന്നില്ല ഞാൻ ഈ പാണ്ടിന്റെ കാര്യം പറയുന്നില്ല പിന്നെ ഒരു അവസരത്തിൽ നമ്മൾ നേരിട്ട് വന്നപ്പോ കണ്ടപ്പോ ഞാന് കാര്യം ഇങ്ങനെ പറഞ്ഞുപ്പ പിന്നോട് പറ ഞാൻ എന്റെ കല്യാണം ആദ്യം റെഡി ആയത് ഈ അറിഞ്ഞാൽ ഈ ഇന്ന ഉപേക്ഷിക്ക വിചാരിച്ചിട്ട് പേടിച്ചിരിക്കരുന്നു ആഹ ട്ടന്ന തരണം എന്നന്നാല എന്താ വെച്ചാൽ ആള് ഭയങ്കര ആരോടും അങ്ങനെ മിണ്ടാത്തൊരു ടൈപ്പ് മിണ്ട വെച്ചാല് കുടുംബങ്ങളോടൊക്കെ ഇപ്പ ഞാന് ജീവിതത്തേക്ക് വന്നതിന്റെ ശേഷമാണ് കൂടുതലായിട്ട് എല്ലാരരോടും ഇടപെടുന്നത് നട തുടങ്ങ ആള് എാം ആ പൊതുവേ എന്താ ാല് ആളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടന്ന് അത് വെച്ചി തീരെ ഫ്രണ്ട്സ് ഇല്ലന്നല്ല ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾുണ്ടാവല കൂടുതല ഒരാളോട് അങ്ങട് അടെ ഇടപഴകാൻ കുറച്ചപയക്ക അപ്പൊ ഞൻ വിട്ടുണ്ടെങ്കില് അതായത് ഏട്ടന്റെ സ്വഭാവത്തിന്റെ വേ നേരെ തിരിച്ചാ
ആഹ് അ അവിടെ അങ്ങനെയണോ എല്ലായിടത്തും വരി ഒരാൾ എങ്ങനെയാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റിൽ കാരം മറ്റരാള് വര
രിതണയായിട്ട ഇഷ്ടത് എന്താച്ചാ അങ്ങനെ ആകുമ്പോ കൊറച്ച ഏറ്റ റെഡി ആാവോ പക്ഷെപ്പ ഏട്ട കല്ണം കഴിച്ച അപ്പൊ ഞാൻ കുറച്ചും ഇങ്ങൂടെ ഒതുങ്ങയും ചെയ്തു മറ്റേ ഞാനൊരു പൊട്ടി തീർച്ചിട്ടായിരുന്നു ഇപ്പൊ ഒരു ഒതുക്കായി ഞാന് ആയിരുന്ന കല്യാണം കളു പക്ഷെേ ഏറ്റവും കുറച്ച് എല്ലാരരോ കടും നല്ല ഇപ്പൊ വർത്താനം പറയാനായിരുന്നു എല്ലാരെ ഒരു ഒരു കുടുംബത്തിലെ പരിപാടിക്കൊക്കെ പോവാനൊക്കെ ഒരു ബാക്ക് ഒക്കെ ആയിരുന്നു പോവും പോയിട്ട് കാര്യം കഴിഞ്ഞാൽ അപ്പ തന്നെ പോരും അതൽ നക്കലൊന്നുമില്ല ആ അടു ഇത്തെ കുടുംബത്തിൽ പോലും ഒരു അമ്മായിന്റെ മോന കല്യാണത്തിൽ പോലും കല്യാണത്തിൽ രാവിലെ പോയി കല്യാണം കഴിഞ്ഞ കൊടി പോുന്നു അങ്ങനെ
വീട്ടില്യ്യും ഒര ആങ്ങളേ മാത്രേള്ളൂ എന്റെ കുട്ടിയള ഉള്ളു നിങ്ങളെ
ആഹ ഒരാങ്ങളെ
കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവലല്ലേ
ആങ്ങെ ചെറിയ ആളാ ആള് കുവൈത്തിലാ അടുപ്പ
ഏഹ്
ഉ ആള് ഉ അച്ഛന്റെ സാധാ പണിയാണ് ഇപ്പ അധികം അങ്ങനെ പണിക്ക് പോകറ ഇപ്പം പോണി പോണോണ്ട് പോയോണ്ട് ഒരു വീട്ടില ഒരു കാര്യസ്ഥനായിട്ടായിരുന്നു സാധാരണ ഓട്ടോ ഡ്രൈവർ ആണ് ആള് ഇപ്പൊ ഓട്ടോ ഓട്ടോറിക്ഷ ഓടിക്കാനൊന്നും പോവാറില്ലേ അപ്പൊ വണ്ടിൽന്നെ ആ് ഇതേപോലത്തെ വീട്ടിൽ ഇങ്ങനെ ഒരു ജോലിക്ക് നിന്ന് വക്കാണ് ആള്
ഹാ
എന്നാലും കൊഴപ്പൊന്നുമില്ല. പിന്നെ അമ്മ ഒരു കമ്പനിയില് പോണുണ്ട് ജോലിക്ക്.
ഏ ഇപ്പഴും പോണ്ടോ.
ആഹ് അമ്മ സ്ഥിരായിന അവിടെ അപ്പൊ അയിനോണ്ട് നിർത്താത്ത നമ്മ ജോലി
ഇനി ഇപ്പ ഇനി മോള് ഒണരുമ്പോൾ ഒറങ്ങാൻ കൂടൂലല്ലോ. ഉ ഉച്ചക്ക് ഒറങ്ങോ മോള് ചെറ്ത്.
ഒറങ്ങാൻ ചാൻസ് കൊറവാണ്. ചെലപ്പം ഞാനിങ്ങനെ ഫോണൊക്കെ കാണിച്ചൊടുത്തു ഞാനൊറങ്ങും അപ്പോളത് ഇരുന്ന് കണ്ടോളും.
അമ്മേ ഒന്നര വയസ്സായ കുട്ടിക്ക് ഫോണ് കൊടുക്കേ. ആ ശരി.